ഹലോ എന്തൊക്കെയാ വിശേഷങ്ങള്
ആഹ് ആഹ് നല്ല വിശേഷാണ് സുഖം
ആഹ്
എന്താങ്ങളെ വിശേഷം
സുഖാണ് കൊഴപ്പൊന്നുല്ല അങ്ങനെ പോണ്
അയ്ശരി ആ ഹ്ആ ഹ്ആ
ഉം
ടൂറൊക്കെ പോയിനല്ലേ
ആ ടൂറൊക്കെ പോയിരുന്നു ടൂറൊക്കെ പോയി വെക്കേഷന് ഇപ്രാവശ്യം വെക്കേഷന് നല്ല ചൂട് ല്ലായിരുന്നോ വെയിലും ചൂടും
അതെ അതെ ആ അതെ നല്ല ചൂടായിരുന്നു നിങ്ങള് ഫുഡൊക്കെ നല്ലോണ്ടാക്കുവോ
ആ ഫുഡൊക്കെ നല്ലോണം ഉണ്ടാകൊക്കെ ചെയ്യും മ് പിന്നെ ആദ്യം ഒന്നും അറിയില്ലായിരുന്നു പിന്നെ അങ്ങനെ കല്യാണം കഴിഞ്ഞാരൊക്കെ പിന്നങ്ങനെ ഫുഡൊക്കെങ്ങനെ ആ അടിച്ചോക്കും പിന്നെ ഇപ്പൊക്കെ യൂട്യൂബിലൊക്കെ ഉണ്ടല്ലോ ആ അതെ വെറൈറ്റി വെറൈറ്റി വെറൈറ്റി വിഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ഭക്ഷണൊക്കെ മ് നിങ്ങളുണ്ടാക്കൂലേ
ആ ഞമ്മള് യൂട്യൂബിലോക്കിട്ട്ണ്ടാക്കും ഇതെല്ല ആക ഈ കൊറോണ സമയത്ത് ഒരുപാട് ആൾക്കാർ ഉണ്ടാക്കിട്ട് യൂ
ആ അതെ അതെ ആ അതെ അതെ ഉം ഉം ആഹ് ആഹ് പിന്നെ ആരെങ്കിലും വിരുന്നുകാരൊക്കെ വരുമ്പോ ഇങ്ങനെ കടയിൽ നിന്ന് വാങ്ങലാണോ അല്ലേ നിങ്ങളെന്നെ ഉണ്ടാക്കലാ
ഉണ്ടാക്കലേ വരുന്നുണ്ട് പറഞ്ഞാ ഞങ്ങള് ഉണ്ടാക്കും
ആഹ് ആഹ് അയി ശരി ഉം
ഉം അല്ലെങ്കിൽ ഞങ്ങള് എന്തേലും ചെയ്യും
ഉം ആഹ് ആഹ് പെട്ടെന്നൊക്കെ വരുമ്പോലേ ആഹ് അതന്നെ അതന്നെ പിന്നെ ഒരുപാട് എല്ലും കിട്ടുവല്ലോ പണ്ടത്തെ മാതിരിയൊന്നുമല്ലല്ലോ ഒരുപാട് കടകളൊക്കെ വന്നീനോട് കൂടെ എല്ലോ പൈസ ഉണ്ടായാലെല്ലോം ഉണ്ടാവും പൈസ ഉണ്ടായാല് മതിവറ
കയ്യില് പൈസ വാണം പയസ്സില്ലെങ്കിലാണോ
ഒന്നും നടക്കൂല അതെന്നെ പൈസ ഉണ്ടായാൽ പിന്നെ സന്തോഷങ്ങളൊക്കെ വരും
അതെ എവിടുന്ന് വേണെങ്കിലും വരും സന്തോഷങ്ങളൊക്കെ അതിന് പൈസ വാണം നമ്മുക്ക്
കാര്യത്തിലങ്ങനെയാണല്ലോ അല്ലെ
അതെ
ഉം
ഇല്ല കാര്യം അങ്ങനത്തെ രണ്ട് ഡ്രസ്സ് എടുക്കുകയാണെങ്കിലും ഒരു ടൂറിനും പോകണ ഒക്കെ നമ്മെ കയ്യിൽ വേണം
ആഹ്
അല്ലെങ്കിൽ നമുക്ക് പൈസ ഇല്ലെങ്കിൽ നമ്മുക്ക് എല്ലാ ബുദ്ധിമുട്ടും
ഉം പ്രത്യേകിച്ച ഈ പെണ്ണുങ്ങൾക്ക്ങ്ങനെയണെ നമ്മുടെ കുടുംബത്തിൽ എന്തൊരു പരിപാടി ഉണ്ടെങ്കിൽ പോണെങ്കിൽ എല ആക്കണക്കിയൊക്കെ
ആഹ് വാണ് അധികം ചെലവാണ് കല്യാണയാലും മൂന്നും നാല കൂട്ട് ഡ്രസ്സ്ല്ല ഇപ്പോ
ആഹ് അതന്നെ അതന്നെ
ക ചോപ്പ് കല്യാണം പച്ചല്യാണോ മഞ്ഞല്യാണോ പറഞ്ഞിട്ട് എല്ലാത്തിനും യൂട്യൂബിലാ ഇ വട്ടൊക്കെ അപ്പൊ ഒക്കെ പെെസമാണേ പൈസ ഇല്ലാത്ത ഞമ്മക്ക്
അതെ അതെ പിന്നെ ഒരു കല്യാണത്തിന് ഇട്ടത് പിന്നെത്തെ കല്യാണ ത്തിന് ഇടുലാല്ലോ പിന്നെ വേറരു പരിപാടി ഇടുല്ലാല്ലോ
ആഹ് അടിച്ചത് അത് അങ്ങനെ ഇയിക്കന്നല്ലാതെ പിന്നെ ഇടൂല ചെറിയ മ മക്കളെ പിന്നീട്
ഉം ചെറിയ മക്കൾക്കും മുണ്ടാൻ പറ്റൂല അവൾക്കൊക്കെ എങ്ങനെ ഫോട്ടോ കളറാവണം സ്റ്ററ്റസില് അതിൽ അടിപൊളി അയിക്കണം അപ്പൊ നന്മളെക്കായിലും ഇത് മക്കൊക്കണപ്പോ ഉം അത തന്നെ ഓൽക്ക് കാണുമ്പോ പലും ഫിച്ചും പണ്ടത്ത അതില്ന്നെ കല് കല്യാണങ്ങന്നെ ഒരുപാട് മാറില്ലേ
ആഹ് പണ്ടത്തെ കല്യാണല്ലേല്ലോ ഇപ്പൊ ഇപ്പൊ നിക്കാഹ് ആദ്യം പിന്നെ കല്യാണം അതെ പണ്ട് നി കല്യാണക്ക ഒപ്പ ആരുന്നു നമ്മള്
ഏഹ് ഏഹ് അതെ അതെ ഉം അതന്നെ
ഇപ്പപ്പോ ഒര് അത് കണ്ടിട്ടന്നെല്ലേതോ കല്യാണം പിന്നെ കല്യാണത്തിനല്ലേ കാണുള്ളൂ അന്ന് കണ്ട പോയൽ ഇപ്പ അങ്ങനെയല്ലല്ലോ
ഉം പിന്നെ ഇപ്പ അതായ നാണം കോ നാണന്നും തോന്നും തീരയില്ലല്ലോ തീരയില്ല
ഇല്ല ഇല്ല അതാണ്
അതാണ് അതാണ് ഇങ്ങനത്തെ ഒന്നൊക്കെ
ഇപ്പത്ത മക്കക്ക് കൊറവും പുളിയൊന്നന്നും ഇല്ലാത്ത കാലാണ് കാലത്തിന്റെ പോക്കങ്ങനെണ് പോലെന്നെ തിരഞ്ഞെടുക്ക ഓല്ക്ക് വാന്ഡിയോലെ ആഹ് അതെ
മാറിയില്ലേ എത്രത്രോ മാറി പണ്ടത്തോ ഇപ്പത്തൊക്കെ ഇനിയും മാറും തന്നെ ഉം ഏഹ് ആഹ് അതന്നെ അതന്നെ കുടുംബത്തിൽ ആർഭാടങ്ങളാണ് അതന്നെ മറ്റോല് ചെയ്യുമ്പോലെ അതിനെ ഒന്നും കൂടി ഉഷാറാക്കണം എന്നാണ് മറ്റേ അതാണ് അതാണ് അതെ അതെ ആഹ് അത ചെയ്യണംതെ വ ഉണ്ടൊക്കെ നമ്മള്ള്ളവര് മാത്രനി ഓഡിറ്റോറിയത്തിൽന്നൊക്കെ കല്യാണ്ടാക്കില്ല ഇപ്പ മൊത്തത്തിൽ എല്ലാരുംഓ ന്നേണ്
ആഹ് അതെ അതെ അതെ ഞങ്ങള ഇവിടെ മദർസൽ വെച്ചിട്ട് കല്യാണം ഉണ്ടായി പ്പ മദാസിന് കല്യാണംന്നല്ല
ആഹ് അതന്നെ ഇപ്പ ഒന്നും പോരാ അതന്നെ ഉം അതന്നെ അതെ ഓഡിറ്റോറിയ തന്നെ അഉം നല്ല നല്ല വി ഐ പി നല്ല വി ഐ പി ഓഡിറ്റോറിയം മാണം
അതെ അപ്പൊ മക്കളാ അത് പറയാന അത് മതിയനേ അപ്പൊ എന്താണ് സ്വീകരിക്ക എന്നാപ്പൊ ഒരു പാഗം
പിന്നെ സ്റ്റേജ് കൈനോടത്തോളം ഒരുക്ക് ഉഷാറാക്കാൻ കഴിയാ അത്രക്കും മാണം സ്റ്റേജുകള ആഹ് അതന്നെ
അതന്നേ
ഉം
എന്തായാലും ആർഭാടം വല്ലാത്ത ആർഭാടം
ആഹ് വല്ലാത്തറപാടന്നെ അതന്നെ പിന്നോ മൂന്നും നാലും ദിവസത്തെ പരിപാടികളല്ല ഒക്കെ മുറിക്കലും വന്ന് അത് വേറെ ഡ്രസ്സ് ഇന്ന് വേറെ ഡ്രസ്സ് അങ്ങനെ എങ്ങനെയ അതെ
ഒരു ദിവസം ഇല്ല ഇപ്പൊ പണ്ട് തന്നെ ഒരു കല്യാണള്ളൂ ഇപ്പ അങ്ങനല്ല മൂന്നും നാലും ദിവസം
അതന്നെ അതന്നെ
കല്യാണങ്ങൾ ഇങ്ങനെ നടക്ക്
ആഹ് അതതെ പിന്നെ ഭക്ഷണങ്ങൾ അന്നൊക്കെ ഒരു സൈസ് ഭക്ഷണ ഉണ്ടായല്േ ഇപ്പൊ രണ്ടും മൂന്നും നാലും സൈസ് ഫുഡ് ആഹ് ല രണ്ട അതന്നെ ഏഹ് പിന്ന അട അതത പോവാ അതല്ലല്ലോ അതാണ് ഉം അന്നത്തെ കാലത്തൊക്കെ ഉം അതെ അന്നത്തൊക്കെ ഒരു കാലത്ത് ഒരു ബിരിയാണി ന്ന് ബിരിയാണിയെനി അത്യാവശ്യം കഴിവുള്ളവരു ഉണ്ടാക്കല്േ ല്ലേ നെയ്ച്ചോറും എറച്ചി കറി പല എന്തെങ്കിലും ഒരു കാര്യൊക്കെ ഇണ്ടല് ഉം അതന്നേ അന്നത്തെ കാലം പറഞ്ഞാല ഒരുപ നല്ല ഭക്ഷണത്തിനൊക്കെ ഒരു ഭയങ്കര ഉലയ
ആഹ് അതെ അതെ അ അന്നൊക്കെ എപ്പോഴെങ്കിലും നമ്മുക്ക് ബിരിയാണി ുള്ളൂ ഇപ്പ അങ്ങനെല്ലല്ലോ ഇപ്പ അയ്ന് മടുപ്പല്ല അന്ന് നമ്മുക്കത്ടുക്ക
ആഹ് അതെതെ ഇതിപ്പോ മ്മക്ക് എപ്പോഴും വേണെങ്കിലും ഉണ്ടാക്ക അങ്ങനത്തെ ഒരു കാലാണല്ലോ പൂതിയാവുമ്പൊക്കെ ഇണ്ടാക്കും അതന്നെ അപ്പൊ അതിനോട് അത്രൊ ഒരു പൂതി ഉണ്ടാവലോ
പറഞ്ഞാലും ഒരു വീട്ടിൽ നിന്ന് ഒരാളല്ലേ ഇപ്പം അങ്ങനെയല്ലല്ല ഇപ്പൊ ഒരു വീട്ടിലുള്ളള്ളവരൊക്കെ പോവുലേ അടുത്ത അടുത്ത് പോകൂലേ കല്യാണം
അതെയതെ
അതൊക്കെയാണ് ഇപ്പത്തെ കാലേയ്
ഉം
എങ്ങനെയാലും ജീവിതംങ്ങനെ കഴിഞ്ഞു പോണു
ആഹ് അതെ അതെ അതന്നെ ഏതായാലും അസുഖങ്ങളൊന്നും തരാതിരിക്കട്ടെ അതിനോ പ്പ അതിന് പ്രാർത്ഥിക്കാം ഉമ് അതനെ അതന്നെ അന്നെ ഇപ്പത്തെ ഭക്ഷണം കാര്യങ്ങളൊക്കെ വളട്ട ഭക്ഷണം ഭക്ഷണങ്ങളും അതേമാതിരി ഏഹ് അതെ ഉം അതന്നെ പച്ചക്കറികൾ വീട്ടിൽ നടയേണ്ടോ ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ
ൻ ചീരൊക്കെ ണ്ടാക്കിക്കണ് ചീരയും മുളകുക്കെ അത തക്കാളി അങ്ങനെയള്ള
ആഹ് അതെ നാള ഞമക്ക് എന്തെങ്കിലോക്കെ എടക്കൂട്ടാലോ അതന്നെ ഉമ് ഉം ഉം ആഹ് അതെ അതെ ഉമ് ചീരന്റെലിം മുരിങ്ങന്റെലൊക്കെ വീട്ടിലുണ്ടായി കഴിഞ്ഞ നമ്മള് കുടുങ്ങുമ്പോനമ്മ എന്തെങ്കിലൊക്കെ ഉം അതന്നെ
ആഹ്
ഉം
ഒന്നും കെട്ടാത്ത സമയത്തൊക്കെ ഞമ്മക്ക് ഇണ്ടാക്കാം ഞങ്ങള്ൾ മുരിങ്ങടല ണ്ട് ഉമ് കപ്പായിട്ടട്ട് തെയ്യല് ണ്ടാക്കിട്ട്ണ്ട് പിന്നെ പപ്പായ ണ്ടാവണം അങ്ങനെയൊക്കെ എന്തെങ്കിലുക്കെ ഉണ്ടെങ്കിൽ നമുക്ക്
ആഹ് ണ്ടാവാതന്നെ അത് രണ്ട മൂന്ന് സാധനം ഇണ്ടായി കഴിഞ്ഞ നമ്മള ഒര് നെലക്കും കുടുങ്ങൂല
ഇല്ല ഇല്ല കുടുങ്ങൂല
അതങ്ങ് റേഷൻ കടയിലെ അരി ഉണ്ടായി കഴഞ്ഞാ പിന്നെ അമുക്ക് അതില് എന്തെങ്കിലൊക്കെ ഒപ്പിക്കാലോ അ ത താളിപ്പെങ്കിലും ണ്ടാക്ക അതന്നെ
അതെ റേഷൻ കടയിതെ അരി മുടങ്ങാതിരിക്കന്നമ്മക്ക് ഇങ്ങനെ ജീവിച്ചു പോവാ ഇപ്പൊ ഭരണം മാറി ആഹ് അതെ പ്ലാവൊക്കെണ്ട്
അഹ്
പ്ലാവും ചക്കിം
ഏഹ് മങ്ങേയല്ലാതലെ അത് ശെരി ആഹ്
ഉം ഉം ഉം
ചക്ക ണ്ടായാലും ഞമ്മക്ക് കൊറേതാ ചക്ക തോനെണ്ടാവേണ്ടോ അയ്മെല്
ആഹ് ചക്കണ്ട് തോനെണ്ട് നാല് പൊറള്ളോരൊക്കെ ഇട്ട് കൊണ്ടോകും കൂട്ടാന് വെക്
ആഹ് അതന്നെ ആഹ് അതെ അതെ ഉം ഉം അത് രസ കൂട്ടാനും നല്ല ഉം ഉം മക്കക്ക് ഇഷ്ട ആഹ് അതെ അതെ ഓഹ് ഉം ഉം ആഹ് അയ്ക്ക് നല്ലൊരു മീൻക ആഹ് മീൻകആഹ് മീൻകാറിണ്ടായാലും കോഴിക്കറി എർച്ചിക്കാർണ്ടായാലൊക്കെ രസ അതന്നെ ഉമ് അതെ അതെ
ഇതിക് ഏറ്റവും നല്ല സമ്മന്തിയാ ഏര്
ഏഹ് അതനെ അത ഉം അല്ല ഉം ആഹ് അതന്നെ അ ഉം അല്ല അതൊക്കെ ഉം അതന്നെ നല്ലതുണ് ചാ കിയാണ് ക്യാൻസറിനൊക്കെപ്പൊ ഉം
ഉം അതെ അതെ അതെ ഉണ്ട് നല്ലതാണ് ചക്ക
ഉം
ഇങ്ങള് ഇണ്ടാക്കോ
ഞങ്ങൾ ഇണ്ടാക്കും ഞങ്ക്ക് ഇവടെ പ്ലാവ് ഇല്ല നാല് അലിവാസളൊക്കെ തരും ചിലപ്പപ്പോ ഇണ്ടാക്കി തരും ചെ ഇപ്പൊ ഉണ്ടാക്കാൻ തരൂ അങ്ങനൊക്കെണ്ട്
ഞങ്ങളെല്ലാരും കൂടെ ഞങ്ങെ മുത്തച്ചിഅള് ഇളച്ചിഅളൊക്കെ കൂടെ കൂടി ട്ടട് ഇണ്ടാകും തോനെ
അഹ് അഹ് അഹ് ആഹാ
ഇന്നട്ട് ഞങ്ങളങ്ങനെ എല്ലാരുംകൂടെണ്ട് ടുക്കയ്യ അല്ലെങ്കി എല്ലാരും കൂടെ ഓരോട്തേച്ചാണ്ട് തിന്നും അപ്പക്കെ രസല്ലേ അപ്പൊ കുട്ടികളായാലും കൂടിയാല് എല്ലാർക്കൂടെ കുടുംബ പിന്നെ അതങ്ങ് തീന്നാന് നല്ല രസ
അഹ് അഹ് ആഹ്
കട്ടൻചായ ഇണ്ടാക്കും
ആഹ്
ന്നട്ട് എല്ലാരും ഒത്തുകൂടിയാണ്ട് തിന്നും
ഉം
അങ്ങനെയൊക്കെ ചെയ്യാ എല്ലാരി എട്ത്താണ് വീടുകള് അപ്പ എല്ലാരും വരും എവ്ടെങ്കിലും വെച്ചിട്ട് ഒരോട്താണ്ട് കൂടും ഞങ്ങള് കൂട്ടാനോക്കെ ഇണ്ടാക്കും
ഉം ഉം ഉം ഉം ആ ചക്കകുരു ഒക്കെ ഇട്ത്ത് വെ ആ അതന്നെ ചക്ക കുരോക്കെ ഒന്ന് കറി ഇണ്ടാക്കൂലേ ആ ആ
കുമ്പളങ്ങ വെക്കുമ്പയെ ചക്കകുരു സ്വന്തം തന്നെ പുളിട്ട് വെക്കും ഞങ്ങള്
ആ
രസ നല്ല ഒടഞ്ഞാല് കടുക്
ആ ആ ആ
ചക്ക കുരു നല്ല രസാണത്
ആ ആ
ഞങ്ങള ഇമ്മള്ള കാൽത്തൊക്കെ എല്ലം ഇണ്ടാക്കീനി പയേ പയെ പണ്ടത്തെ ആൾക്കാര്ക്ക് പർഞ്ഞാ നല്ല ആരോഗ്യണല്ലോ പ്പളും ഓല് ഇങ്ങൻത്തെ ഭക്ഷണങ്ങള് കഴിച്ചിട്ടാണ്
ആ ആ
ആ അങ്ങനെ നല്ല ആരോഗ്യാണ് ഓൽക്ക്
ആ ആ അതന്നെ പണ്ടത്തെ ഓലെ ഭക്ഷൺത്തിന്റെ തന്നെണ് ഇണ്ണി തട്ട ഇണ്ണി കാമ്പ് അങ്ങൻത്തെ ഓരോ ഉപ്പേരിന്റെ
നമ്മള് കഴിച്ചിട്ട് നമുക്കൊന്ന് എന്തെലും പണി ഇട്ക്കാൻ വയ്ക്ക്ണ്ടോ
ആ ഒന്നുല്ല അങ്ങനെ വേം കൊയ് ക്കും തളർച്ചയൊക്കെല്ലേ നമ്മളിപ്പ എങ്ങനെ ഈ മര്ന്നടിക്ക്ണ മര്ന്ന് ആ പച്ചക്കറികളൊക്കല്ലേ കഴിക്ക്ണ് അതെ
ഓല്ക്ക് ഇപ്പളും ഒരു ഇങ്ങട്ട് വന്ന ഓല് പറിം ഞങ്ങൾക്ക് നല്ല ആരോഗ്യാണ് ഇപ്പത്തെ മക്കൾക്കാണ് ആരോഗ്യം ഇല്ലാത്തെ പറിം ഓല് ശരിയാണ് നമുക്ക് ഒന്നും ഇട്ക്കാം വജ
ആ അതന്നെ അതന്നെ
ഉം
ഉം ന്ന അയ് ഓ അയിക്കോട്ടെ ഓ ആ ശരി ന്നാ ഓക്കെ